ആഹ് ആഹ്
എന്താ വർത്താനം
രെസാ തുറങ്ങാനായില്ലേ
ആഹ് കല്ലാരി പറഞ്ഞിക്കുണ് ഇപ്പളാ ഫോണെടുക്കാൻ പറ്റിയത്
അത് ശരി എല്ലാരും ഉറങ്ങണം അല്ലേ
ഉം പിന്നെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞില്ലേ
ഓ ചോറൊക്കെ തിന്ന് എല്ലാരും കെടന്നേണ്
ആഹ് ഇങ്ങള് കിടന്നില്ലേ
ആഹ് ഞാന് കട്ന്നില്യ
ഉമ്
അക്കാ വല്ല്യ ണ്ട് വല്ല്യ ഓൾ വായിക്ക്ണ്ട് ആടെ
ഫോണൊക്കെ ഇപ്പളാ കൈ കിട്ടിയത് രാവിലെ കൊണ്ടോയ വൈകുന്നേരാവും വരാന് പിന്നെ കുട്ട്യാ പം പഠിത്തം ന്തൊക്കായ കാരണെ ഫോൺ കൈൽ കിട്ടൂല കട്ന്നാലേ കിട്ടുള്ളൂ
അഹ് ശെരി കൊണ്ടോണ എങ്ങട്ടാ?
അയ് രണ്ടാമത്തോള് ഏഹ് ക്ലാസ്സിന് പോണ്ട് അപ്പോ ഓൾ കൊണ്ടോവെ
ആഹ അത് ശരി ആഹ ആഹ അപ്പൊ കഴിയൂലല്ലെ
കുട്ടികളൊക്കെ എന്തെയ്യുന്നു എല്ലാരും ഉറങ്ങിയോ
ഓൾ വല്യാള് പ്ലസ് ടു ആണ് ഓൾ എന്തോ വായിക്കുന്നാണ് ഉം ഒമ്പയിലും ആറിലും ഒക്കെയാണ് ഉം അതൊക്കെ കടന്നെ മദ്രസുണ്ടാവും രാവിലെ ആറ് മണിക്ക്
ആഹ് രാ രാവിലെ മദ്രസ് രണ്ട് ആറ് മണിക്ക് ഏഴ് മണി വരെ പിന്നെ ഏഴ് മണി മുതൽ ഒൻമ്പത് മണിവരെ ഒരാൾക്കുണ്ട്
ആഹ് അപ്പ പിന്ന വേഗം
ആ അതന്നെ പിന്നെ എന്താ
ആ ഓ പൊലർച്ചെ പോവും
ആഹ് ഇവിടെം അതെന്നെ അവര് പുലർച്ചെ പോകുമ്പോ ഓട്ടോറിക്ഷാ ഡ്രൈവറാണ് അപ്പൊ നേരത്തെ പോവും അപ്പറങ്ങി നിക്കണം
ആ പറ പറഞ്ഞിണ്ടാവൂലേ
ഉം എന്താപ്പം ചോർക്ക് കൂട്ടാന്
ചോറിന് കറി ചിക്കൻ വേണേ ഉച്ചക്ക് വെ ച്ചെണ്ടായിനു മക്കൾക്ക് കൊണ്ടുപോണം രാവിലെ സ്കൂൾക്ക് അപ്പൊ അങ്ങനെ ഉം രാവിലെ ചോറ് വെച്ചപ്പം കൊറച്ച് ബാക്കി പോരായി വന്നു രാത്രിയേക്ക് പിന്നെ പൊറാട്ട കൊണ്ട് വച്ച് ആരു ഇണ്ടായും പറ്റി പെറോട്ടയാ തിന്നാല് ചോറാവുമ്പോ പിന്നെ മടിക്കും
സ്കൂള് കുട്ടികൾ കൂട്ടാൻ കൊണ്ടോവും
ആഹ് ചോറിന് ഉപ്പരി എന്തേലും കൊണ്ടോവും
ഉം അവിടെ വേറെ ആരുല്ലാ അമ്മേം അനിയത്തിന്നുല്ല
ഇല്ല ഞങ്ങള് വേറെയാണ് തറവാട് ഇവിട അടുത്തന്നെയാണ്
ഉം നിങ്ങളെ പെരേല് ആരൊക്കൊണ്ട്
ഞാനും മൂന്ന് മക്കളും കാക്കിണ്ട്
നിങ്ങളെ പെരേല് ആരക്കൊണ്ട്
ങ്ങള് ആറാണോ നാല് പെണ്ണും രണ്ട് ആണും
ആ
ഉം ഉം പിന്നെ വേറെ എന്തൊക്കെ
വേറെ എന്താ മക്കള് ഒര് എത്രാളാ ഒള്ളേ
നാലാള് നാല് പെൺകുട്ടികളാണ്
ആഹ് എന്റെ മതിലെന്നാ മൂന്നെണ്ണാണ് ഇവിടെ
ആഹ് മൂത്തയിന്റെ കല്യാണം ഇപ്പൊ കഴിഞ്ഞു ഡിഗ്രീം കഴിഞ്ഞു പിന്നെ രണ്ടാമത്തോള് അക്കൗണ്ടിങ്ങിന് പോണ് മൂന്നാമത്തത് എട്ടാം ക്ലാസ്സിലാണ് ചെർത് രണ്ടിലാണ്
ആഹ് ആഹ് അത് ശരി
പിന്നെ എന്തൊക്കെ പിന്നെന്താ വീട്ടില് ആഹ് ഒരു കൊല്ലായിട്ടേ ഉള്ളു
ആഹ് അയ്ശരി
ചെടിയേ ആഹ് ഡിഗ്രി ഓള് അവിടന്നാണ് പൂർത്തിയാക്കിയത് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ പൂർത്തിയായി
ആഹ് ആഹ് ശരി അട അടുത്തു തന്നെ കൊണ്ട് പോയേ
ആഹ് ഇവിടെ അടുതന്നെ തോനാ ദൂരോന്നി ത്തെ ഇരുപത് മിനിറ്റൊക്കെണ്ടാവും
രണ്ടാമത്തോള ഒക്ക ഉണ്ടന്നല്ലേ
ഉം ചെടിയൊക്കെ ഉണ്ടോ വീട്ടില്
ചെടങ്ങനൊന്നും ഇല്ല കുറച്ചൊക്കെ ഉള്ളു ചെടി അങ്ങനെ സ്ഥലല്ല.
ആഹ്വിടിയനത്ത സ്ഥലം കമ്മിയാണ് അപ്പൊ കൊറച്ചു ചെടികള ഉള്ളു മൂന്നാലിനര് വാങ്ങിയ ചെടികളുണ്ട് അയി ഇനിക്ക അങ്ങനെ ചെടികള ന്ന പക്ഷെ എന്റെ ഭർത്താവിനാണ് ഭർത്താവി ചോലി ന്നെ എന്താണ്?
ആ നമ്മക്ക്ങ്ങ